ആഹ ഓക്കെ ഓക്കെ കുഴപ്പമില്ല സുഖട്ടിരിക്ക സു ആ പിന്നെ എന്താ എന്റെ ഇനിയിപ്പോൊ എന്താ മുന്നോട്ടുള്ള പരിപാടി ഡിഗ്രി ഇനി വേറെ കോഴ്സ് വല്ലാം ചെയ്ത് എടു ഇത് ചെയ്യണണ്ടാവോ എന്താ
ഞാൻ ബി ബി എടുക്കാന്നോഓർത്ത് ബി ബി എച്ച് ആർ
ആ ആ അ ഇതെങ്ങനെ അോട്ട്മെന്റിന് വെക്കോ അല്ലെങ്കിൽ അല്ലാതെ
ഞാനേ ഇവിടെ കെ വി എം ചേർത്തല കോളേജില് ഇങ്ങനെ സീറ്റ് ഇങ്ങനെ ചോദിച്ചു വെച്ചിട്ടുണ്ട്
ആ ആ ഓക്കെ
എന്നിട്ട് ഞാനിപ്പ അലോട്ട്മെന്റ് വെക്കുവല്ലോ
ആഹ് വെക്കും വെക്കും ശരിയാ
അപ്പൊ വെച്ചിട്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെ പോവും
പോകും ആഹ്
ഈ കോളേജിപ്പു
ആഹ് ക്കെ എറണാകളത്തോട്ടൊക്കെ വെക്ക് ഇവിടെയൊക്കെ നല്ല കോളേജ്ക്കെ ണ്ടല്ലോ. ആഹ് വെക്കം. ഏതായാലും ഇനി പോയട്ത്തപ്പ ഈ ടി സി അവര് തന്നില്ലാന്നല്ലേ പറയണത്. അപ്പൊ എങ്ങനെ പിന്നെ? പുതിയ കോളജിലോട്ട് പോകുമ്പോ അഡ്മിഷന്റെ സമയത്ത്
എന്നിട്ട് ഞങ്ങള് ഡിവൈഎസ്പി ആയിട്ട് എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഡി വൈ എസ് പി ആയിരുന്നു.
താഡി വൈഎസ് പി ഓക്കെ.
അപ്പ അങ്ങനെ ചോയ്ച്ച് വെച്ചിട്ടൊണ്ട്. അപ്പ അവര് കൊറച്ച് ഫീസ് അടക്കേണ്ട കാര്യം പർഞ്ഞു കൊറച്ച് അടക്കണോന്ന്. അപ്പ നമ്മള് പ്രശ് ത്തിനൊന്നും പോവുന്നില്ലേച്ചി. ഈ കാരണം ഞാനിനി പോലീസ് സ്റ്റേഷനിലൊക്കെ കേറി എറങ്ങണ്ടേ?
ആഹ് ശെരിയാണ്. പ്രശ്നവല്ല നമുക്കിപ്പ പഠിക്കണം. ഓഹ് എന്ന്ട്ട് എത്ര രൂപ കൊടുത്തു?
ഇനി പതിനാല് കൊടുക്കണം.
പതിനാലായിരം രൂപ കൊടുക്കണം. ബ അതിക്ക് മുന്നേ എത്ര കൊടുത്തു? ഒരു ലക്ഷത്തി
ഒന്നന്നേകാൽ ലക്ഷം രൂപ അടുത്തുകൊടുത്തു.
കൊടുത്തു ആച്ചോ ആ കോഴ്സല്ലെങ്കി വേറെ വല്ലോം ചെയ്താ മതിയായിര്ന്നല്ലേ ശേ അതപ്പ ഇത് നമ്മള ഇതെ ഈ കോളേജ് കാണിച്ചു തന്നാ ആളാരാ അവരോട് ഒന്ന് ഇങ്ങനെ ആരെയും ചതി
ആ ടീച്ചറ് മുന്നെന്നെ കണ്ട്ട്ട് ഒരു പരിച മണപ്പു ഏ പ അങ്ങനെ ഒരു പഴഞ്ചോല്ലില്ലേ?
ഹാ ആലുവ മണപൊറത്തണ്ട പരിജല്ല്യ. ആടാ ല്ല അപ്പ അപ്പ നമ്മള് ചെല്ലണം. നമുക്കൊരു ധൈര്യ വേരു നമ്മള ഒന്നില്ലേ നമ്മള് പൈസ പറ്റിച്ചല്ലേ അപ്പൊ നമ്മള് ചെല്ലു ചെല്ലുക. ചെന്നിട്ട് ഏതായാലും ഇങ്ങനെ ഇങ്ങനെ ആരെയും സഹായിക്കരുതിട്ടാ ന്ന് ഒരു ഒറ്റ ഒരു ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങട് പോര്ക.
ആഹ് അത അത് പിന്നെ ആ ടീച്ചറിനോട് മിണ്ടീട്ടൊന്നും ഇല്ല അങ്ങനെ. ഇവെരിങ്ങനെ അഡ്മിഷൻ എ ത്ത് കൊടുക്കും അന്നട്ട് പിന്നെ ആ ചേർത്ത് കഴിയുമ്പോ പിന്നെ മിണ്ടത്തില്ല. അവർക്ക് പതിനായിരം രൂപ വെച്ച് കി ട്ടും. ഒരു കൊച്ചിനെ ചേർത്ത് കൊടുത്താ.
ആഹ് അത് തന്നെ. അതിന് വേണ്ടീട്ടാണ് അപ്പൊ എന്തിനാ മറ്റുള്ളോരെ ങ്ങനെ ദ്രോഹിക്കണത്. ശോ ഞാനായിരുന്നെങ്കി ചോദിച്ചേനെ. ചോദിക്കണം അങ്ങനെ നമ്മള് എന്താ പറയാ കുറച് ത അല്ല നേരിട്ട് കാണൂലേ തന്റെടം വേണം കൊറച്ച്. നമ്മളെ അങ്ങനെ ചെയ്യുന്നവരോടൊക്കെ പേടി വേണം. ഒന്നുല്ലെങ്കിലും നമ്മടെ പൈസല്ലേ? ആഹ് അതാ പർഞ്ഞെ നമ്മളന്നാലും ഉണ്ടല്ലോ നമ്മടെ പൈസക്ക് വെല നമ്മടെ അച്ഛനും അമ്മൊക്കെ കഷ്ടപ്പെട്ടല്ലേ നമുക്ക് അത് തര്ന്നത്. നമ്മക്ക് അതിന്റെ വെല അറിയാന്നൊണ്ട് നമ്മള്
ഓ തന്നെ പ്പ ങ്ങനാ. അച്ഛനൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ പൈസ എന്താ ഇത്രയും പോയില്ലേ പ്പ അവരൊക്കെ വഴക്ക ക്കിടുമല്ലോ.
ആണല്ലേ ആഹ് അങ്ങന ഉം
ഗവൺമെന്റിൽ വെച്ച് നോക്കാം കിട്ടുവാണെങ്കിൽ അങ്ങനെ പോകാം.
ആഹ് ഗവൺമെന്റില്. അപ്പൊ എ എന്ത് എത്ര ശതമാനം മാർക്കുണ്ടായി പ്ലസ് ടു ന്?
എനിക്ക് എമ്പത്.
ആഹ് അപ്പൊ കൊഴപ്പല്ല കിട്ടൊക്കെ ചെയ്യും നമ്മ കൊറചെരം വൈകിയാലും ഗവൺമെന്റ് കിട്ട്ണെ കിട്ടട്ടെ.
അതല്ല അത്ന്താന്നറിയോ ഇപ്പ പഠിചെറങ്ങിയ കൊച്ചിങ്ങക്ക ആയിരിക്കല്ലോ
മുൻഗണന ആഹ് ശെരിയാണ്. അന്നാലും വെച്ചോക്ക്. നമ്മടെ ഭാഗ്യം പോലിര്ക്കും. നമ്മ ഇത്ര ദൈവം കഷ്ടപെട്ത്താതെ ന്താലും തരും.
അതെന്താലും മ നോക്കിട്ട് കിട്ടുവാണെങ്കി അങ്ങനെ. അല്ലെങ്കി പിന്നെ വീടിന്റെ അടുത്ത് ചേർത്തല അറിയത്തില്ലേ?
ആഹ് ചേർത്തല. മോന്റെ ഇപ്പ വീട് ശെരിക്കും?
വൈക്കം. അപ്പ ഞങ്ങക്കൊരു ബോട്ട് എറങ്ങി പോയാ മതി. അപ്പ ചേർത്തലേല്
പോയി വരാം. അപ്പൊ ല്ലെ?
ആഹ് അപ്പ ഞാൻ അങ്ങനാണെങ്കി അവിടെ ചേർത്തല എടുക്കും. അപ്പൊ അധികം ഫീസ് അങ്ങനെ ആവത്തില്ലല്ലോ സെം ഫീസ് കൊടുത്താ മതി. പോരേ
ആണല്ലേ ആ ശരിയാ ഈ വൈക്കത്താണ് വൈക്കല്ല ഞാൻ പൂത്തോട്ടാന്ന് പറഞ്ഞ സ്ഥല വല്ലേ അത് നിങ്ങളടെ അവിടെയാണത്
ആ എറണാകുളം
എറണാകുളം അതായത് ഈ പോ പോണ നിങ്ങളെ വീട്ടിലേക്ക് പോകണ വഴി ആ റൂട്ട് ആണോ അത്
ആ ഏകദേശം എന്നാലും ഒരുപാട് പോണം
പണ്ട് ഞാന് പഠിച്ചൊണ്ടിരിക്കുമ്പോ എക്സാം എഴുതൻ വന്നിട്ടുണ്ട് ഡിഗ്രിയുടെ അവിടെ ഒരു ശ്രീനാരായണ കോളേജില്ലേ ടീച്ചേഴസ് ട്രെയിനിങ്ങിനൊക്കെ പഠിക്കുന്ന ആ അവിടെ ഞാൻ വന്നിട്ടുണ്ട് എന്റെ എക്സാമൊക്കെ ആക്കരുതത് ആ എന്റെ എന്റെ ശരിക്കും വീട് എടപ്പള്ളിയാ പിന്നെ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് ഹസ്ബൻ്റിൻ്റെ കൂടെ പള്ളൂരത്തി കൊച്ചിയിലാണ് ഇവിടെയാ അപ്പൊ ഞാൻ അവിടെ പോയിട്ടിണ്ട് ആ കൊച്ചി അടിപൊളിയാ കൊച്ചി വന്നാ എല്ലാർക്കും ഭയങ്കര ഇഷ്ടമാണ് അതാ ഞൻ പറഞ്ഞു ഇവിടെ വാ എറണാകുളം അടിപൊളിയാണ്
ഉം എറണാകുളത്തൊക്കെ വെക്കണം കൊറച്ച് ഗവൺമെന്റ് കോളേജിലും പിന്നെ കുറച്ച് എന്റെ കാസ്റ്റ് ഒക്കെ വെച്ചിട്ട്
ആ അത് നമുക്ക് അങ്ങനെ വെക്കാലോ ആ ശരിയാ ശരിയാ ആ ഏതിലാ കിട്ടണത് അതില് കിട്ടട്ടെ അപ്പൊ ഏതൊക്കെ എന്താ എടുക്കാൻ ആഗ്രഹം എന്താ
ഞാൻ ബി ബി എയും വെക്കും ബി സി എയും വെക്കും പിന്നെ ബി എസ് സി സൈബർ ഫോറൻസിക്ക്
സൈബർ ഫോറൻസിക് ആ വെക്കും ആ കിട്ടണേ കിട്ടട്ടെ ആ പിന്നെ അത്ര അതും അത് തന്നെ എല്ലാ കോളേജും മാറ്റി മാറ്റി ഉണ്ട്
ഉം പല പല പല കോളേജിലക്കും ഞാൻ എല്ല ജില്ലയിലും
ഇപ്പൊ ഈ സൈബർ ഫോറൻസിക് ഇപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടല്ലേ മുമ്പൊക്കെ ഉണ്ടായിരുന്നൊന്നറിയില്ല ഇപ്പ എന്റെ ഒരു ആ അതാ എന്റെ ചേച്ചിയുടെ മോനെ അവൻ സൈബർ ഫോറൻസിക്ക പഠിക്കുന്നത് പക്ഷെ അവൻ വേറെ ഏതോ പ്രൈവറ്റ് ആയിട്ട് പഠിക്കണാണ് പിന്നെ കൂടാണ്ട് അവൻ അതിന് വേണ്ടിട്ട് ബാങ്ക- ബാഗ്ലൂര് ബാഗ്ലൂരല്ല ഡൽഹിയിലൊക്കെ എന്തൊക്കെയ എക്സാമിനാക്കിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു
ഇന്റേൺഷിപ്പിനൊക്കെയായിരിക്കും
ആ അതെ അതെ അപ്പൊ അതൊക്കെ പറഞ്ഞേരുന്നു അപ്പൊ അതാണ് പഠിക്കാൻ താല് വെറെ എന്തുവാണ് ഉദ്ദേശിച്ചത് മറയിൻ മറയിൻ എഞ്ചിനീയറിംഗ് ആട്ടെ പക്ഷെ അത് എന്തോ കിട്ടിയില്ല ഓക്കെ പക്ഷെ കിട്ടിയില്ല
കിട്ടിയതാ ഞാൻ എക്സാം എഴുതിയില്ല എൻെറ ചേട്ടന്മാരൊക്കെ ഷിപ്പിലാ അപ്പൊ അവര് പറഞ്ഞ് നീ ഇത് നോക്കണ്ട അത് വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല അത്ച്ചിരി പാടാണ് ചെയ്യാനായിട്ടൊക്കെ
അത് പരിചയം ഉള്ളോണ്ടായിരിക്കാം ആ നീന്തൽ ആ ഓ അങ്ങനെ അതൊക്കെ ഇണ്ട് ട്രെയിനിങ് ചെയ്യുമ്പോല്ലെ
അല്ലേ ഫുള്ള് ഫുള്ള് കടൽലാ എന്റെ ചേട്ടൻ ഇപ്പ ഷിപ്പിൽ തന്നെ ഇവിടെണ് ആഫ്രിക്കയിലാ
ആണല്ലേ ആഹാ കൊള്ളാല
ഒരു ചേട്ടൻ ചൈനേലും
ചൈനയിലും ആഫ്രിക്കയിലും ആ കൊഴപ്പല്ല അപ്പൊ അവർക്ക് പരിചയം ഉണ്ടാവ ചിലപ്പോ അതായിരിക്കും പെൺകുട്ടി
അവർക്ക് നീന്താനൊക്കെ അറിയാം അപ്പൊ ഞാൻ പെൺ കൊച്ചായത് കൊണ്ടാണ്
ആയിരിക്കും ആ അപ്പൊ അവര് എത്രയും ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് പിന്നെ വെക്കുമ്പോ ഇവിടെ കുസാറ്റ്ലൊക്കെ വെക്കും നമ്മുടെ കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അവിടൊക്കെ വിളിച്ച് നോക്ക്
പക്ഷെ അവിടൊക്കെ ഇപ്പ ജയിച്ചവർക്കൊക്കെ ചേച്ചി ഫുള്ള് ആയിട്ട് നോക്കു പക്കത്തുള്ള ആദ്യം അപ്പൊ തന്നെ ഒരുപാട് പേര് ഫുള്ള് അഡ്മിഷൻ ആകും
ആകും. ശരിയാണ് അതും ശരിയാ ആഹ് വെച്ചകേല നമ്മുടെ ഭാഗ്യം പോലെ കിട്ടും ശരിയാ പറയാൻ പറ്റില്ല ചെലപ്പോ നമ്മള അങ്ങനെ വിജാരിക്കും ചെലപ്പോ നമുക്കയിരിക്കും ആദ്യം കിട്ടണത് സീനിയോറിറ്റി അനുസരിച്ച് ചിലപ്പോ കിട്ടിയാലോ
ഈ ഇടുക്കിയിലൊക്കെ വെച്ച് നോക്കാം ഇടുക്കിയിലൊക്കെ അധികം പേര് വെക്കാത്തതല്ലേ
കാറില്ല അതെ അതെ അതേലെ നമുക്ക് വന്നു പോകാൻ പറ്റുന്ന നമ്മുടെ അടുത്തുള്ളത് ആദ്യം വേ
അതല്ല കുട്ടി ഇടുക്കിലൊക്കെ സൈബർ ഫോറൻസിക് എല്ലായിടത്തും വെക്കാം കാരണം എന്ന് പറയാ ഗവൺമെന്റ് കി ട്ടി കഴിഞ്ഞാ നമുക്ക് ഫീസ് ഒന്നും അധികം കൊടുക്കണ്ടല്ലോ
ആഹ് ശരി ശരി ശരി അതും ശരിയാണ് ഇപ്പൊ അവിടെയക്കെണ്ടല്ലേ സൈബർ ഫോഴ്സ് പണ്ട്ണ്ടായെയില്ല
ഉം ഇപ്പം ഞാൻ പറഞ്ഞ ടോംസ് കോളേജില എന്റെ ഫ്രണ്ട് പഠിക്കുന്നുന്നദേ അന്നി ട്ട് അവന് ഇപ്പൊ ഇന്റേൺഷിപ്പയി സെക്കന്റ് ഇയറ്
ആണ
സെക്കൻഡ് ഇയർ ഇന്റേൺഷിപ്പ് ആയപ്പോഴത്തേക്കും അവൻ ഉഹ് വീടെടുത്ത് താമസിക്ക അവൻ ആണല്ലിയോ അപ്പം വീട് കൊടുക്കും പെണ്ണുങ്ങൾക്ക് എവിടെ അടുത്ത് വീട് കൊടുക്കത്തില്ല ഒറ്റയ്ക്ക്
പെൺപിള്ളേർക്ക് ഒറ്റയ്ക്ക് വീട് കൊടുക്കില്ല എല്ലാവർക്കും അങ്ങനെയാ
ആഹ് അപ്പൊ അവനൊക്കെ വീട് കിട്ടിയായിരുന്നു അപ്പൊ ഇവനാന്നെങ്കി സൈബർ ഫോറൻസിക് ഇന്റേൺഷിപ്പ് കോളേജിന്ന് ഫീസും അടച്ചു ഇവൻ ഈ കോളേജില്
ആഹ് ഹ ഹ
ഇവൻ എന്നെക്കാളും മൂത്തയ ഇവൻ താമസിച്ചാ ചേർന്നത് അപ്പൊ ഇവന് നിർത്തി വരാനും പറ്റത്തില്ല
അഹ് ഓക്കെ അപ്പൊ അത് കംപ്ലീറ്റ്യ്യട്ടെ
അപ്പ ആണെങ്കി ഇവന് ഈ ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് ഇവര് ഇന്റേൺഷിപ്പിന് സൈബർ ഫോറൻിസിക്കിന്റെ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും അല്ലേ വിടേണ്ട ത് ഇവര് വിട്ടത് ഓയിൽ ആൻ്റ് ഗ്യാസ് കമ്പനില്
അവിടെന്ത് സൈബർ ഫോറൻസിക്ക
ആഹ് അവിടെ എന്തിനാ സൈബർ ഫോറൻസിക്കാര് എന്ത് ചെയ്യാന
ശരിയാ ജാ സൈബർഫോറെൻസിക് പോലീസ് അതാണല്ലോ കൂടുതലും
ആഹ് പോയിസ് പോലീസ് സൈബർ സെലിലോ അങ്ങനെ എന്തെങ്കിലുക്കെ അല്ലേ ഇതെന്തുവാ ഓയിൽ ആൻഡ് ഗ്യാസ് വി എന്നിട്ട് ഇവൻ ഭയങ്ക പ്രശ്നം ഒക്കെ ഉണ്ടാക്കി ഇവൻ പറന്ന് എനിക്ക് എൻ്റെ പൈസ തിരിച്ചാ ഞാൻ ത തന്നെ ഇന്റെർ ഷിപ്പിനു പോക്കോളാന്ന് പറഞ്ഞു
ആണ അത് തനിയെ പോയി
ഇല്ല കൊടുത്തില്ല
അശ്യോ അതാണ് നമ്മള് പെട്ടു പോയി കഴിഞ്ഞാലേ ആഹ് നമ്മള് പെട്ടു പോയി കഴിഞ്ഞാ പിന്നെ തരില്ല പൈസ മേടിക്കാൻ ഭയങ്കര ഇതായിരിക്കു പക്ഷെ തിരിച്ച് നമ്മള് ചോദിക്കുബോള തരില്ല എന്തെലൊക്കെ ന്യായങ്ങള് പറയും
ഫ്രണ്ടിന് എണ്ണായിരം രൂപ അവര് തിരിച്ചു കൊടുക്കാനുണ്ട് ഇത്രയും നാളായിട്ട് കൊടുത്തിട്ടില്ല എപ്പ വിളിച്ചാലും പറയും ടോം സാർ ഇവിടെ ഇല്ലന്ന്
ടോം സാറ് ദൈവമേ
പക്ഷെ പകരം നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കാനുണ്ടായിരുന്നെങ്കില്
അത് പക്ഷേ വിളിക്കും അത് ശരിയാ അപ്പൊ അവരോട് അങ്ങനെ ചോദിക്കണം ശരി അത് അങ്ങനെയാണ് ഇതൊരു ബിസിനസ്സാണ് മോനെ അവർക്കൊരു ബിസിനസ്സാണത്
ശരിയ നമ്മളെ കൊണ്ട് ചതിച്ചു കളഞ്ഞു
ചതിച്ചേ പ റ്റിച്ച് പക്ഷെ അതൊന്നും എന്താ പറയാ അതന്നും നിലനിൽപ്പില്ലാത്ത പൈസയാ
ഈ കോളേജില് പണ്ടൊരു ചേട്ടൻ കെട്ടി തൂങ്ങി മരിച്ചേയ
ആണോ
ആഹ് ഈ ചേട്ടന്ണ്ടല്ലോ മാർഗ് കുറഞ്ഞു പോയി ഒരു സെമ്മില്
ആഹാ
എൻജിനീയറിംഗ് ആര്ന്ന് ഡിപ്ലോമ പോളിടെക്നിക്ക് അപ്പം എന്തുവാ ഒരു സബ്ജക്റ്റില് മാർക്കൊർഞ്ഞ് ഫെയ്ലായെന്ന് തോന്ന് അതിന് പുള്ളാരെ എല്ലാരെം വിളിച്ച് മീറ്റിങ്ങിട്ട് അപ്പൊ കൊർച്ച് പിള്ളേർ കൂടുതൽ കാണ്വോല്ലോ അവര് അവര്ടെ പാരന്റ്സും വന്നപ്പഴ്ത്തേക്കും ഇങ്ങനെ പൻഞ്ഞ് എന്താ ഏഹ് പുല്ല് ഈ ഈ ചെറുക്കനാണ് ഈ കോളേജിലൊട്ടും പഠിക്കാത്തെന്നൊക്കെ പർഞ്ഞ് പറഞ്ഞ്
ആണോ അയ്യോ ഇതൊരു മറ്റേ ഒരു സിനിമയില്ലേ ആസ് സിനിമേൽ നടന്ന ശരിക്കും സംഭവം പോലെ ശരിക്കും അപ്പ ഇത്ണ്ട് ഞാൻ നമ്മള് വിചാര്ച്ച്
വണ്ടി ഓടിച്ചിട്ട് പോയോ അല്ലെങ്കി ഹോസ്റ്റല്ല് കെട്ടി തൂങ്ങി എന്തോ മര്ച്ച് മരിച്ചു കഴിഞ്ഞപ്പഴ്ത്തേക്കാണെങ്കിൽ ഈ കോളേജ് കൊറേ നാളത്തേക്ക് പൂട്ടിയിട്ടിരിക്കുവായിരുന്നു
ആണോ അയ്യോ അവിട്ന്ന് രക്ഷപ്പെട്ട് വന്നൊ അങ്ങനൊള്ള കോളേജൊന്നും പഠിക്കണ്ട മക്കള് പെട്ടോകും അല്ലേ
ആന്നെ ആഹ് ചേട്ടൻ മര്ച്ചപ്പോ ആഹ് ചേട്ടെന്റെ വീട്ടാര്ടവസ്ഥൊന്ന് ആലോയ്ച്ചോക്ക്യേ
അതെ അതെ അതെ അവന് എന്തോരം ഇതായിട്ട് പഠിച്ചാര്ക്കും ശരിക്കും അങ്ങനെ അങ്ങനൊള്ളോരൊക്കെ കോടതി കേറ്റണം പക്ഷെ നമുക്ക് പൊറകെ നടക്കാൻ സമയല്ലാത്തോണ്ടാ നമ്മളെ പൈസെം പോം സമയം കൊറേ എടുക്കൂല്ലീ നമ്മടെ നിയമന്നൊക്ക പർഞ്ഞാ അങ്ങനെല്ലേ കൊറെ വർഷങ്ങളിടുക്കും അതിന്റെ പൊറകെ നടക്കാൻ ആള് വേണം അങ്ങനെ ആണെങ്കില് അത് പൂട്ടിക്കാം
ഉം
അതെ പഷേത് ഭയ്ങ്കരാ ഇതായിപ്പോയി ഞാൻ ആദ്യായ്ട്ടാട്ടാ അങ്ങനെ കേക്ക്ണേ ഞാനിപ്പ പർഞ്ഞ ഒരു ആകശമുട്ടെ എന്നൊരു സിനിമയില്ലേ
ആഹ് സത്യം ഈ സിനിമെക്കെ കണ്ടിട്ട ഞാൻ പഠിക്കാൻ പോയി ഞാൻ വിചാര് ഇല്ലാത്തെയാണ് പക്ഷെ അവിടെ ചെന്നപ്പം
ത്യം പർണാ കോളേജ് ലൈഫ് കെ ഭയ്ങ്കര എൻജോയ് ചെയ്യാൻ പറ്റ്ണതാ ഇത് മാത്രൊ എന്താ ഇങ്ങെനേന്ന ഇതിപ്പ ജയിൽന് തുല്യോൺ ഹോസ്റ്റല് കോളേജിന്ന് പറയാൻ പറ്റ്ലല്ലാ
അയ്യോ ചേച്ചി ഒരു കോള് വര്ന്നേ
ആഹ് ശരിടാ ശരിടാ